ലോ?
ഹലോ?
ആഹ ഹലോ എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ?
ന്നല്ലേ അങ്ങനെ പോണൂ അവിടെ?
ആഹാ ഇവിടെ സുഖം കുഴപ്പുല്ല.
ഉം ഉം എന്താ പരിപാടി ഇപ്പോ മയായി. മയാ ഇപ്പല്ല കൊ ഇപ്പം കുറച്ച് വെയിലാ.
ഇവിടെ ഞാന് ഞാൻ ഗൾഫിലാണ്. ഇവിടെ നല്ല ചൂടും
ഏാ ഗൾഫിലാ?
അതെ അതെ.
ആഹാ അവ്ടെന്താ വർക്ക്
ഇവടാര് കമ്പനിയില് സൂപ്പർവൈസർയായ്ട്ടാ.
അസൂപ്പർവൈസറാ അപ്പൊ ഇന്ന് ജോബില്ല?
ഇന്ന്ജോലിയുണ്ട്. ജോലിലാ ഞങ്ങളെ നാട്ട്ല് നാട്ടില് എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
നാട്ടിലും കാര്യയിട്ടൊന്നുല്ല അപ്പൊ ഇങ്ങനെ പോവുന്നു.
മ്മ് മഴ പണി കാര്യങ്ങളൊക്കൊട്ടാക്കെ തന്നെ
ആഹ് ഞാൻ പഠിക്കാണ്
ആഹ്
ഉം
അത് ശരി ഇന്ന് ക്ലാസ്ല്ലായിരുന്നോ
അല്ല ഇന്ന് ഇതല്ലേ ഞായറാഴ്ചല്ലേ
ഓക്കെ മാലി മാറിവിൽസണ്ട്ങ്ക് ഇന്ന് ക്ലാസ്സില്ലായിരുന്നു ഇന്ന് ഞായറാഴ്ചല്ലല്ലേ ഇന്ന് ഞായറാഴ്ചയല്ലേ ആഹ് ആഹ് അപ്പോ പ്രത്യേകിച്ച് ഇന്ന് എവിടെയും കളിക്കാനോ കാര്യങ്ങളോ ഒന്നും പോവാനോട്ടൊന്നു പറ്റില്ലെ കറങ്ങാനൊന്നും പോയില്ലേ
കറങ്ങാനൊന്നും പോയില്ല ചെലപ്പം ഉച്ചക്ക്ശേഷയിക്കാരം
ഉച്ചക്ക് ശേഷം മെയിനായിട്ട് എങ്ങോട്ടാണ് വല്ല പടത്തിനോ അങ്ങനെ എന്തെങ്കിലും സിനിമ കാണാനോ
ഉം അങ്ങനെ കാര്യായിട്ട് പ്ലാനൊന്നുണ്ടാവൂല്ല വെറുതെങ്ങട്ടറങ്ങും എറങ്ങുമ്പന്തേലൊക്കെ പ്ലാനാവും
ഉം
അഹ്‌ ഫ്രണ്ട്സിന്റെ കൂടെ ആവുമ്പളെ ഒന്നു പറയാൻ പറ്റൂല എന്തൊക്കെണ്ന്ന്
അഹ്‌ ശരിയാണ് എന്തൊക്കെണ് പ്ലാനന്നെന്നൊക്കെ അവിടെ ചെല്ലുമ്പഴത്തേക്ക് ആഹ് സമയത്തുള്ള പ്ലാനിങ്ങ് അനുസരിച്ചായിരിക്കും
ആഹ് അതെ അപ്പൊ എന്ത് കിട്ടുന്നൊ അതൊക്കെ എടക്ക് ചെയ്തു പോരും
ആഹ് ശരി പുതിയ ഫിലിം വല്ലോം റിലീസായോ
പുതിയ ഫിലിമ്ന്നാ ഇപ്പൊ ലാസ്റ്റ് ഒരു ബാലൻ പറഞ്ഞ ഫിലിം റിലീസ് ചെയ്തിരുന്നു
ആഹ് ബാലന് നല്ല അഭിപ്രായാണ് അല്ലേ
ആഹ് ആഹ് അത് മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ്ത്തെ ഡയറക്ടർ ചെയ്തേ
ഉം നല്ല
ഉം ആഹ് നല്ല അഭിപ്രായല്ലേ അത് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ തന്നെയാണ് അല്ലേ ഞാൻ കണ്ടിട്ടില്ല
ആഹ് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് പേര് നമ്മക്ക് വിളിച്ച സമയത്ത് അവര് പറഞ്ഞായിരുന്നു ബാലൻ എന്ന് പറഞ്ഞ പടം നല്ല അടിപൊളി പടമാണ് കുഴപ്പ പ്പോല്ല നല്ല രസമുണ്ട് എന്ന് പറഞ് ആഹ് കണ്ടാരുന്നു എവിടെ മറ്റേ ടോവിനോ അല്ലേ
എനിക്ക് ആറിയില്ല ഏതാ നല്ലേ
ടോവിനോ ടോവിനോ ആണ്
ആഹ് ബാലൻ ല് ടോവിനാ
ഉം
ആഹ് ചെറുക്കന്റ ക
പിന്നെ വേറെന്തോരം ആഹ് ഒരു ചെറുക്കന്റെ കഥയാണെന്ന് പറയണ കേട്ട്
ഉം
അതിന്റെകത്ത് ടോവിനോ ഉണ്ട് എന്ന് പറയുന്ന കേട്ട് ഉം നാളെ ഇതുണ്ടോ പിന്നെ നാളെ പഠിക്കാൻ പോണ്ടേ
ആഹ് നാളെ ക്ലാസ്സുണ്ട്
ഉം
ഉം എന്ത് എന്ത് കമ്പിനിയാണ് ക്ലാസ് രാവിലെ ഒമ്പതര തൊട്ട് മൂന്നര വരെ
ആഹ് അതെ ശരി ആഹ്
ഉം നമ്മളൊരു പാർടൈം ഇൻകം എന്ന നിലക്ക് കേറിയതാ
ഉം ഉം അതൊക്കെ നല്ലായിരിക്കും പിന്നെ വേറെതുണ്ട് വീട്ടിലെ എല്ലാവർക്കും സുഖം
ആ വീട്ടിൽ എല്ലാവർക്കും സുഖം
ഉം ഇപ്പൊ പനിയുടെ ഒക്കെ ഇപ്പ എങ്ങനെയാണ് പനിയും കാര്യങ്ങളൊക്കെ ഇപ്പോ കൂടുതലാണോ അതോ കുറവാണോ
പണിയോ
പനി പനി പനി
പ പനിയ ഉദ്ദേശിച്ചേ
ആ ഫിവർ അതൊക്കെ ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉം
ഇപ്പ കാര്യായിട്ട് കൂടുതലൊന്നും കേട്ട് വരുന്നില്ല അറിയാ ഇന്നാലും അവിടിം ഇവടൊക്കെ ഉണ്ടാവും
ഉം കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സീരിയസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പനി വൈറല് അങ്ങനെ അങ്ങനെ ഇപ്പൊ ഈ മഴ ഇപ്പം ശക്തമായി എന്ന് പറയുന്നത് കേട്ട് ന്യൂനമർദ്ദത്തിൻ്റേത്
ആഹ്
ന്യൂനമർദ്ദം കാരണം കൊണ്ട് മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന്
ആഹ് മഴല്ലേ
ആഹ്
മായ പെയ്യ ഞമ്മള്
അതല്ല ന്യൂനമർദ്ദമില്ലേ ന്യൂനമർദ്ദത്തിന്റെത് കാരണം കൊണ്ട് ശക്തിപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന്
ആഹ് ആഹ്
വെല്ല ന്യൂസ് വെല്ലോ കേട്ടാരുന്നോ
മം ഞാനി ന്യൂസ് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല
മം
ഏ വേൾഡ് കപ്പ് കാണുന്നണ്ടോ നിങ്ങള്
വേൾഡ് കപ്പ് കാണാനായിട്ടുള്ള സമയം കിട്ടിയില്ല ഇന്ന് ആരുമായിട്ടാണ് മാച്ച്
ഇന്നിപ്പോ ഇനി രാത്രിയാണ് ഒന്നര
ആരുമായിട്ടാണ്
അത് ബ്രസീലും നോർവേയും
ആ നിങ്ങള് ഏത് ഇതിന്റെ അടുത്താണ്
ഞാ ഞാൻ ബ്രസീൽ
ബ്രസീൽ അപ്പോ ഇന്ന് കളി കാണാൻ അവിടെ ഇരിക്കുവോ
ആഹ് പിന്നെന്താ ഇന്ന് ഉറങ്ങാതിരിക്കണം
അത് ശരി ഇന്ന് ഉറങ്ങായിരിക്കുവല്ലേ അപ്പോ ആര് കപ്പ് കൊണ്ടു പോണം ആര് കപ്പ് കൊണ്ട് പോകും
കപ്പ് ഒക്കെ കൊണ്ടോ ആരലൊക്കെ കൊണ്ടല്ലോ ബ്രസീൽ അടിക്കണം എന്നാണ് ഞമ്മടെ ഇത്
എങ്ങനെ
നമ്മള് നമ്മക്ക് നമ്മടെ ടീം അടിക്കണന്നല്ലേ ഏറെ നമുക് ണ്ടാവുക
അത് തീർച്ചയായിട്ടും
ആഹ് നിങ്ങൾ ഏത് ടീമാ ആ മെസി റൊണാൾഡോ നെയ്മർ മൂന്ന് പേരും ഈ വേൾഡ്കപ്പ് കൂടിയേ ഉള്ളൂ
ആ അത് ശരി അവര് മൂന്ന് പേരും ഈ വേൾഡ് കപ്പേ ഉള്ളൂ അല്ലേ
ഉം ആഹ്
നമ്മളങ്ങനെ പ്ര
മെസ്സി പിന്നെ കഴിഞ്ഞ കൊല്ലം എടുത്തില്ലേ വേൾഡ് കപ്പ്
ആഹ് ആഹ് ആഹ് മെസ്സി കഴിഞ്ഞ കൊല്ലം എടുത്ത് അപ്പോ ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം വിരമിക്കുവന്നല്ലേ പറഞ്ഞത്
ആര് മെസ്സിയോ
ആഹ് കഴിഞ്ഞ പ്രാവശ്യം വിരമിക്കുന്നാണല്ലോ പറഞ്ഞത്
കഴിഞ്ഞ പ്രാവശ്യം അങ്ങനൊന്നും പറഞ്ഞില്ല ഈ ഈ പ്രാവശ്യം ഷുവർ ആണെന്നാ തോന്നണേ പറയാൻ പറ്റൂല്ല ചെലപ്പം അടുത്തകൊല്ലം അടുത്ത വേൾഡ് കപ്പിന് കേറി വരുന്നൊക്കെ വരും
അടുത്ത കൊല്ലവും വരാം
മം ഒന്നും പറയാൻ പറ്റൂല ചെലപ്പം കിട്ടിയില്ലാന്നുള്ള ഒരു ഇതുകൊണ്ട്
മാസ്റ്റർ എൻജിനീയറിങ്ങിന്
ഏ
അപ്പോ ആഹ് നിങ്ങള് കട്ട മെസ്സി ഫാനാണ് നിങ്ങള് കട്ട മെസ്സി ഫാനാണ്
അല്ല ആര് നിങ്ങളോ
അല്ല ങ്ങള്
ഞാൻ ഞാൻ നെയ്മറാ
ആ നെയ്മറാ അത് ശരി ഞാൻ വിചാരിച്ച് മെസ്സി ഫാനായിരിക്കുന്ന്‌
അല്ലേ ഞാൻ നെയ്മറന്ന്‌ അല്ലേ ‌ ബ്രസീലന്നലെ പറഞ്ഞേ
അല്ല നമ്മളിപ്പം പിന്നെ ബ്രസീൽ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫാൻ ബേയിസ് നോക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാരൊക്കെ മെസ്സി ഫാൻ ഉണ്ടല്ലോ
ആഹ് ഞമ്മള് നൈമറാണ് അന്നും ഇന്നും
അയ് ശെരി.
ഉം
നൈയ്മർ ഇപ്പം എത്ര ഗോള് വല്ല ഗോളെല്ലാം ഈ വേൾഡ് കപ്പിലെല്ലാം കൊളുത്തിയായിരുന്നോ
ഇല്ലല്ല അയിന് ഓന് ഈ വേൾഡ് കപ്പ്ക്ക് പരിക്ക് മാറി വരല്ലേ.
ഉം റൊണാൾഡോ അടിച്ചായിരുന്നല്ലേ.
ആ റൊണാൾടോ രണ്ട് മൂന്നെണംങ്ങ അടിച്ചിപ്പ.
ഉം മെസ്സിഎത്ര മൂന്നണോ
മെസ്സിയോ
ആഹ്
മെസ്സി ഏഴണ്ണം അടിച്ച് മെസ്സിയാണിപ്പോ ടോപ്പ് സ്ക്വയർ
പ്പൊ ഏഴെണ്ണം അടിച്ച് കേറ്റി
ഉം മെസ്സി എമ്പാപ്പേ രണ്ടാള് ഏഴ് ഏഴ് അങ്ങനെ നിക്ക പോ
അപ്പം ഈ ഇപ്രാവശ്യം ആ ഗോൾഡൻ ബൂട്ടുണ്ടോ?
ആഹ ഗോൾഡൻ ബൂട്ട് ഉണ്ടാവും. മിക്കവാറും ഒന്നെങ്കി എമ്പാപ്പ ല്ലേ മെസ്സി അവരിരണ്ടു പേരിലരെങ്കിലുംക്കാരം.
കഴിഞ്ഞ പ്രാവശ്യം മെസ്സിക്കല്ലായിരുന്നോ?
ഏ കഴിഞ്ഞ പ്രാവശ്യം എമ്പാപ്പേ
എമ്പാപ്പെ കൊണ്ടയത്.
ആഹ് ആഹ്
ഉം
കഴിഞ്ഞപ്രശ്യ ഉ എമ്പാപ്പ പത്ത് മെസ്സി ഒമ്പത് അങ്ങനെ എന്തോ ആണ്.
അപ്പൊ ഇതിന്റെ സ്കോർ നിലവാരം ഇപ്പ എങ്ങനെയാണ് നിക്കുന്നത്.
എന്ത്‌
ഇപ്പ ഇതിനകത്ത് ആരാണിപ്പോ മികച്ചിരിക്കുന്നത് കൂടുതൽ മാച്ച് വിൻ ബന്നിറക്ക് അതന്നെ അവര്ന്നാ
ഉം ഫ്രാൻസ്
ഉം ങ്ങളെ ബ്രസീൽ എത്ര ബ്രസീൽ എത്ര
എന്തെയ്
ബ്രസീൽ എത്ര വിന്നിംഗ് റേറ്റ് ഉണ്ട്.
ബസ്രീലും അത്യാവശ്യം കുഴപ്പല്ലാത്തൊക്കെ ഉണ്ട്. തോറ്റിട്ടില്ല ഒരു കളി സമന്നില രണ്ട് മൂന്ന് ജയം.
ആഹ
ഉം
അപ്പൊ ഇപ്രാ ഇന്നത്തെ കളില് അവര് ജയിക്കണെന്നുണ്ടെങ്കി വല്ല ജയിക്കാൻ ചാൻസ് ഉള്ളതാണൊന്ന് തോന്നുന്നല്ലേ?
ആഹ് എന്ത അ ബനെ പാറ്റൂല ചെലപ്പം എന്ത് സംഭവിക്കാം. വേൾഡ് കപ്പ് അല്ലേ
ഉ അത് ശരിയാണ് ഫൈനലൊ എന്നാളെന്നാണ് ഞാനിതിനെ കുറിച്ച് അങ്ങനെ തിരക്കാറില്ല എന്നാലും
ഫൈനല് ഏഹ് ജൂലൈ പത്തൊമ്പനാ രാത്രി.
ജൂലൈ പത്തൊമ്പതിന്ല്ലേ.
ഉം പന്ത്രണ്ടരക്കും അങ്ങനെങ്ങാണ്.
ഉം
ഉം
ഇന്നൊരു പൊരിഞ്ഞാ പോട്ട നിങ്ങള അവിടെ ഫ്ലക്സ കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നോ?
ആഹ് അതെന്നാല്ലെ ഉള്ളൂ.
ഹ ഹ ഹ
വേൾഡ് കപ്പ് ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഇതല്ലേ?
ഉം ഉം അത് ശരി അപ്പൊ ങ്ങളാ. നിങ്ങളാ പിന്നെ ചെറുക്കന്റെ ആ ഫോട്ടോ വെച്ചോ?
ആഹ് നെയ്മറിന്റെല്ലേ ഒക്ക വെക്കും.
ആഹ്
എല്ലംവെക്കും.
അത് പിനെ വെക്കാരിക്കത്തില്ലല്ലോ? ല്ലേ
ഉമ് സംഭവം പറഞ്ഞ ആയി ന്റെഒന്നും ആവശ്യംല്ലപ്പ പിന്നെ അതൊരു ഇത് ഏ.
അല്ല നിങ്ങളുടെ ഏരിയല് ഫാൻസ് കൂടുതലാർക്കാണ്
ഫ്രാൻസ് കൂടുതൽ അർജന്റീനക്കെന്നെകാരം
തന്നെ.
ഉം.
അയ്ശരി.
നമ്മള് ക്ലബ്ബില് കളിയാണ കളി കാണാൻ പോകുമ്പം കൂടുതല് അർജന്റീനകാര ഇണ്ടാവല്.
ഉം
ഉം
ഫാൻസ് അപ്പോ അവിടെ നിങ്ങളെ ഏരിയല് അർജന്റീനയ്ക്കാണോ?
ഉം ഉം
ഉം
അർജന്റീന ബ്രസീൽ പോർച്ചുഗൽ ഈ മൂന്ന് ടീമിന നെ മെയിന് ആയിട്ട് ഫാൻസ് ഒള്ളൂ.
ഉം
പിന്നെ പണ്ടത്തെ പ്രായായ ആൾക്കാരുണ്ടാവും ഇറ്റലിക്ക് കൊറേ ഇറ്റലിയാണെങ്കി ഇപ്പൊ കളിക്കണില്ലല്ലോ.
ഇറ്റലിയൊക്കെ പോയി.
ഉം ഇറ്റലി കഴിഞ്ഞ മൂന്ന് വേൾഡ് കപ്പ് ആയിട്ടില്ല രണ്ടായിരത്തി പതിനാലി ലാസ്റ്റ് കളിച്ചാ.
ഉം
പിന്നീട് ക്വാളിഫൈ നെ ചെയ്തില്ല ആഹ ആഹ ഇന്നായിക്കോട്ടെ.
ഓക്കേ
ഉം